എന്താ വർത്താനം സുഖല്ലേ
ഓഹ് സുഖായി പോണ്
ആഹ് ചായകുടി
എന്തൊക്കെ ചായകുടി കഴഞ്ഞിട്ടില്ല ചായക്ക് ഉണ്ടാക്കി റെഡി ആക്കി നിക്ക് മോള് മദ്രസ ഇട്ട് വരണം
ആഹ് എപ്പളാ മദർസാ രാവിലെ
ഓക്ക് ആഹ് ആഹ് രാവിലെ എട്ട് മണി വരേണ്ട്
ആഹ് ആറു മണിക്ക് പോവുണ്ടാവൂലേ
ആഹ് ആറ്മണിക്കല്ല ആറരക്കാണ് എട്ട് മണി വരെ ക്ലാസ്ണ്ടാവും ഇന്ന്പ്പോ സ്കൂളില്ലല്ലോ
ആഹ് ആഹ് കുട്ട്യാൾ വന്നിട്ട് ഒന്നിച്ചാ കുടിക്യാ
ആഹ് ഒന്നിച്ചേ കുടിക്കേ ഒള്ളൂ
ആഹ് ആഹ് ഇന്ന് എന്താ കടി
ഇന്ന് ഉപ്പുമാവ ഇണ്ടാക്കെ ഇന്ന് പ്പൊ ഇന്നലെ ഭയങ്കര ഏഹ് പണിയന്നെണി അപ്പ ഇന്ന്പ്പ വേം പണി കഴി ഞാന് ഉപ്പുമാ
ഉം രാവിലെ നമുക്ക് ചെലപ്പോ നീച്ച ഒരു മടിയെര്ക്കാരം ഉണ്ട കടി ഉണ്ടാക്കാൻ
ഏഹ്മ്
എന്താ ഉണ്ടാക്കന്ന് ആലോയിച്ച് ചെലപ്പോ അങ്ങനത്തേ ഒക്കെ തട്ടിക്കൂട്ടലാ
ചെലപ്പോ ഞാനും അങ്ങനെ തന്ന ഉണ്ടാക്കാൻ സാധനം ഉണ്ടെങ്കില് വേ ഇട്രസ്റ്റോടുകൂടി ഇണ്ടാക്കും
ആഹ് ചെല ദിവസങ്ങളില് നമുക്കൊരു മടിയെര്ക്കാരം
ഉം ചെലപ്പോ ഞാൻ വേഗ തോനെയും ഈ ദോശക്കോ, ഇഡ്ലിക്യോ അങ്ങനെ എന്തെങ്കിലും വെ മാവാക്കി വെച്ചാല് സുഖണെല്ലോ ഇണ്ടാക്കാന്
ഉം അങ്ങനെ അരച്ചു വെച്ച നമ്മുക്ക് രാവിലെ അടുക്കളെക്ക് വരുമ്പോ ഒരു നല്ല ഇതില് വരും ആ ഇൻട്രസ്റ്റില് വരും
ച്ച് വാ കൊഴയ്ക്ക്യൻ ആവാനു പണി ക് റിസ്കിണ്ടാവില്ലല്ലോ
ആഹ് പിന്നെ എന്താന്ന് ആലോയിക്കും വേണ്ട ഇത് പെട്ടന്നാണ്ട് ഇണ്ടാക്കാലോ പിന്നെ ഒന്ന് ആലോയിക്കാണ്ടല്ലോ അങ്ങനെ തന്നെ
പൂളൊക്കെണ്ട് ഇവിടെ വെക്കാന് പക്ഷെ പിന്നെരു മടിയാവ പിന്നെ ആളൂ ഇല്ല തിന്നാന് പിന്നപ്പോ മോള് മദര്സിറ്റന്നെ കാത്ത്‌ക്കും വേണം അപ്പൊ ഞാനു ഓളും ഉമ്മേം മാത്രേ ഒള്ളു അപ്പൊ ഞാൻ വിചാരിച്ച് ഉം പിന്നെണ്ട് മോൻ പിന്നെ പഠിക്ക്ണോടുത്താണ്
ആഹ് ആഹ്
ഇപ്പം പിന്നെ ഞങ്ങള് പിന്നെ ഓള് മദ്രസറ്റെര്ണ വരെ കാത്ത്ക്കാ എന്നിട്ട് തിന്നാന്നറഞ് ഇങ്ങനെ കാൽചായക്ക കുടിശീന്
ആഹ് ആഹ് ചോറൊക്കെ ആഹ് ഇനി ഇപ്പ വെക്കുവൊ
അല്ല ഇപ്പളെ വെക്കൊന്നു ഇല്ല ഇ രണ്ടു നേരത്തിന് വെക്കണേ കൊണ്ട് നേരെ വയ്കിട്ടേ വെക്കുള്ളു
ഉം ഇനി ഇപ്പൊ ഒന്നു സ്കൂളും ഇല്ലല്ലോ അല്ലേ
കുളു ഇല്ല്യ
ആഹ്
എന്തൊക്കെ അവിടെ ചായക്കെ ആയോ
ആ ഇബടെ ഞാനും ഉണ്ടാക്കിട്ടില്ല ചെറിയ ആളിപ്പം രാവിലെ തന്നെ ഇതേ പോലെ കാൽച്ചായ ഇണ്ടാക്കി ബിസ്കറ്റ് ഉണ്ടായിരുന്നു ഓന് അത് തിന്നിട്ട് മദർസേക്ക് പോയി ഇപ്പൊ ഏഴുമണിക്കാട്ടോ ഓന് ഒന്നിലാണ്
ആഹ്
പിന്നെ ഇഞോൻ വരണം പിന്നെ മൂത്താളുണ്ട് ഓന്റെ മേലെ ഉള്ളഓർ നീച്ചിട്ടില്ല ഉം ഓൻക്ക് മദർസ രാത്രിയാ ആപ്പ് ഓനെ ഏഴില്ല
പൊതുപരീക്ഷ അയ്ക്കൂല്ലേ
ആഹ് ആഹ് ആഹ് ഈ പ്രാവശ്യം പൊതു പരീക്ഷ ഇ അങ്ങനെ ഇല്ലന്നൊക്കെ പറഞ് കേട്ടല്ലോ
ആഹ്
മറ്റേ അഞ്ചിനും ആ ഇനി മുതൽ ആറിനാ ആറിനും എ ട്ടിനും അല്ലേ പൊതുപരീശ ആഹ് ആഹ് ആഹ് അപ്പഞ്ചത്ത് കൈ ഞകാരണം ഇനി ഏഴ്ക്കാർ ഞ്ഞില്ലാ തോന്ന അഞ്ച് എഴ് ഇപ്രാവശം അങ്ങ എന്താ പറഞ്ഞീന്ന് അന്ന് ഞെ എട്ട് ഇഞ്ഞ് അങ്ങനെ അടുത്തൊല്ലം മുതലാ തോന്നണ് അത് വര അല്ലെങ്കിൽ ഇപ്പം ഈ കൊല്ലം ഉണ്ടെങ്കി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ആ അഞ്ച് എഴുതി കുട്ടികൾക്ക് ഇ കൊല്ലം പൊതു പരീക്ഷ അല്ലേ
ആഹ് ഞാൻ രണ്ടു കൊല്ലു ആ രണ്ട് വർഷം അടുപ്പിച്ചാവല്ലോ
ആഹ് അപ്പൊ അയ് കാരണം ഈ പ്രാവശ്യം പത്തക്കാർക്ക് മാത്രേ ഒള്ളൂ പൊതു പരീക്ഷാന്ന് അങ്ങനെ പറഞ്ഞ് കേട്ട്ക്ക്ണ്. അന്നാ റിസൾട്ടിൻ്റെ സമയത്ത് എങ്ങനെണറില
പ്രാബല്യത്തില് എത്തിയില്ലാന്ന് തോന്ന് അല്ലേ അങ്ങനൊ നടന്നാലേ പറയാൻ കയ്യിഒള്ളൂ
സാനം ആയാലേ. ഇപ്പം അതിനെപ്പറ്റി അറിയെള്ളൂ
ആഹ് രണ്ടാള് ഒള്ളൂ
ആഹ് രണ്ട് രണ്ടാൺ കുട്ട്യാളാ
ആഹ്
ഉം പിന്നെപൊ കാക്കപ്പോ കട ഓലിപ്പം പോയി ഞൻ ജോലിക്ക് പോയി ഉം പിന്നെ ഞാനെന്നെ ഒള്ളു ഉം
ഉച്ചക്ക്ന്താ സ്പെഷ്യൽ എന്താ ഉണ്ടാക്കുവോ മക്കൾ ഉണ്ടാവുമ്പോ
ആഹ് ഉണ്ടാവുബോ ഉണ്ടാക്കലൊക്കെ ഇണ്ട് ഇറച്ചിയ അങ്ങനെയൊക്കെ ഉണ്ടങ്കി ബിരിയാണിയൊക്കെ വെക്കും ഉം ഇപ്പൊ ചോറ് മീ മീന് ഇന്നലത്തെ മീന് ഇരിക്കുണ് ണ്ട് ബത്തളും ആഹ് ഓലി ഇന്നലെ ലീവ് ആയിരുന്നു ഇവിടെ
ട്രോളിംഗ് അല്ലേ ഇപ്പൊ കിട്ടോ
ട്രോളിംഗാണ് ഇന്നാലും മാർക്കറ്റിലൊക്കെ പോയി വാങ്ങി വരാ ഇതിനൊക്കെ വരവ് കമ്മിയാണ്
ആഹ് ആ ഇതിലെ കൊണ്ടുവരുന്നോല് വരലില്ല ഇപ്പൊ
ആഹ് ലിവുള്ള ദിവസ ആരുന്നു അപ്പൊ ഓല്ക്ക് നല്ല മീനും കൂട്ടാനൊക്കെ വേണല്ലോ അപ്പൊ ഇങ്ങനെ പുറത്ത് പോയി വാങ്ങി കെട്ന്നതാ അപ്പെ അയില് കുറ ച്ച് മീനൊക്കെ ഇരിക്കുണുണ്ട് അപ്പോ അതൊക്കെ വെക്കണം ഇന്ന് കുട്ട്യാളുണ്ട് ചോറ് തിന്നാന്
ആഹ് ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ ചിലവ്വേയ്നി അതുകൊണ്ട് പണി നല്ല റിസ്കള്ള കുറേ രാവിലെയും വൈകുന്നരം ഉച്ചക്ക് ഒക്കെ ഇണ്ടാവും പിന്നെ ഇന്ന് അതാ പിന്നെ മടിച്ച് ചായക്ക് കൂട്ടാനും ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാ വിചാരിച്ച് അങ്ങനെ ഇങ്ങനെയിപ്പോയി ചെലവ് ആ എല്ലാ നേരവും വേണോ
ഉം എത്ര ഉസ്താദ്മാര്ക്ക് കൊടുക്കണം
രണ്ടാൾണ്ടാവും ചിലപ്പോ മൂന്നാൾ ണ്ടാവും ചിലപ്പോ രണ്ടാൾ ണ്ടാവും ഇപ്പ രാത്രിയായൽ പിന്നെ ഒരാളെ ഉണ്ടാവുള്ളൂ
ആഹ ഇവിടെ ഉണ്ടായിരുന്നു ആദ്യം ഇപ്പൊ എങ്ങനെ വച്ചാ ഇപ്പൊ പള്ളിയില് ഇമ്മടെ പള്ളി മദ്രസ രണ്ടും രണ്ടായിട്ടുണ്ട് രണ്ടു ടുത്തക്കും വേണം ഇ പ്പ പിന്നെ പള്ളിൽ ദർസ് കുട്ടികൾ ഉള്ള കാരണം അവിടെ കന്റീങ് വന്നക്കണം അപ്പൊ നഞമ്മള് പിന്നെ ആ ചെലവിനുള്ള നമ്മള ഇതിനുള്ളത് പൈസ അവിടെ കൊടുക്കാ വരി സംഖ്യ പോലെ ഭക്ഷണത്തിന്ള്ളത് നഞമ്മള് ഒരു സംഖ്യ മാസം മാസം ഓല് കൊടുത്താ മതി അപ്പൊ നമുക്ക് ചെലവ് വരൂല
ആഹ്
മതർ സേൽക്കും അങ്ങനെ തന്നെ പരിസംഖ്യ പറഞ്ട്ട് രു മാസം മാസംഓല് കൊണ്ടു കൊടുക്കും ഇരുന്നൂറ്റിമ്പതാണ് ഇവിടെ
ആ ഇവടി അങ്ങെനെ തന്നെ ഇരുന്നൂറ്റി അമ്പതാ കുട്ടികൾ കൂടണ അനുസരിച്ചി പൈസിം കൂടും ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി അയ്മ്പത്
ആഹ അപ്പൊ പിന്നെ ഇവിടെ പന ചിലവ് കൊണ്ട
അ വീടുകൾ കുറവായിരിക്കും അല്ലേ
വീടുകളൾ നല്ല കുറേ ഉണ്ട് വീടുകള്തോന നല്ലണ്ട് ഉ നല്ല വല്ല്യ മഹല്ലാണ് വീടുകളില്ലായിട്ടല്ല അപ്പൊ പിന്നെ കൊ അങ്ങനെ കൊണ്ടോണില്ല ഓരോരുത്തർക്ക് ഓരോ റിസ്ക് പറയ കാരണം
ആ എന്നിട്ട് ക്ന്റീൻ ഫുള്ള് ക്യാൻറീൻങ്ന്ന് ആക്കിയാ
ആ മദർസിൽ പള്ളീുടെ അവിടൊ ഒരു കേന്റിങ് ഉണ്ടാക്കിക്ക്യാണ് ഇപ്പ അതിലൊരു വെപ്പിിനൊരാളുണ്ട് അപ്പൊ അവിടെ ദർസുട്ടികൾക്കും ഉസ്താവ്മാർക്കും ഒക്കെ പ്പ അവിടെ ചെലവ് അപ്പൊഞമ്മൾവിടെ ഓരോ വർഷ ത്തിനുള്ളരു സംഖ്യ അവിടെ ഫുഡിനുള്ള എല്ലാവരും എല്ലാ വീട്ടുകാരും കൊടുത്താൽ അവലും അവിടെ ഉണ്ടാക്കും പിന്നെ കുട്ടികളുള്ള കാരണം കുട്ടികൾ വീടുകൾക്ക് വരും വേണം എന്നും ഉണ്ടാവും ഓരോ കുട്ടികൾ ഓരോ വീട്ടില്
ആഹ്
നമുക്ക് പറ്റണോര് പറ്റുന്നോര് ഓരോ നേ ഒരാൾ ഇപ്പൊ ഇന്ന് ഇവിടെ രാവിലെ ആണെങ്കിൽ ഒരാൾ ഉച്ചക്കപ്പത്ത്ട്വീട്ടില് അങ്ങനെ ആയിട്ട അപ്പൊ ആ ഇപ്പ ഈ ഒറ്റക്കാർക്ക് ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ഇപ്പോൾൊക്കെ അധികവും ഇപ്പ ഓരോരോ പങ്ങൾ ഓരോ വീടുകളില ഒറ്റക്കല്ലേ അപ്പൊ ആഹ ചിലവർക്ക് വിരുന്നോ വാൻ ണ്ടാവും ആ കൊടുക്കും പിന്നെ പിന്നെ വിരുന്നോണോര്ക് ആ ഒരു ബുദ്ധിമുട്ട അപ്പ ഇന്ന് പ്പ ഞാൻ പോവാണെങ്കിൽ മറ്റുള്ളോരോട് പറഞ്ഞ ഏൽപ്പിക്കണം അപ്പ എല്ല ങ്ങനെ റിസ്ക് ആണന്ന് പറഞ്ഞപ്പോ എല്ലരും ങ്ങനെ പൈസ തരാന്ന് പറഞ്ഞത കൊണ്ട് അങ്ങനെ അവിടെ കൻറീങ് ഉണ്ടാക്കിട്ട് എല്ലാരും ഇഷ്ടത്തിന് അപ്പൊ കുട്ടികൾക്കും ആ ബുദ്ധിമുട്ടില്ല ചെല കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനുണ്ടാവ
ല്ലല്ലോ ഓൽക്ക് ഓലെ സൗകര്യത്തിനന് തിന്നാലോ
ആഹ് വല്യ വല്ലിയ ആൺകട്ടികളും ഉണ്ടാവും ഓൽക്കൂ ഒരു വീട്ടക്ക് ഇങ്ങനെ കേറി വരുമ്പോഓൽക്ക് തല്ലേ
ആ എപ്പം മടി മ കുറവാണല്ലോ മക്കക്കൊക്കെ പണ്ട അതല്ലേനി പണ്ടൊ ഒരു വീട്ടിലൊക്കെ പോണേന് ഭക്ഷണം കയ്ക്കുന്നേതിനോ ഒന്നൊരു പ്രശനം
ആഹ് ആഹ് ഇപ്പത്തെ മക്കളൊക്കെ വേറെരുതല്ല ഉം
ഇപ്പൊ സ്വന്തം മക്കള ന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉം മടിയാണ് പിന്നെ ആഹ് ഞാൻപ്പൊ മക്കളോട് പറിം എടുത്ത് കഴിച്ചോ ഒക്കെ എപ്പോളെങ്കിലൊക്കെ എന്ന് എടുത്ത് ഹേ നിങ്ങള് ഇടത്തേരി ഇങ്ങള് എടു എട്ത്തിരിന്ന് പറയും എടുത്ത കൊടുക്കന്നെ വേണം
തെരക്കിലാണെങ്കിലും ഒലക്ക് അത് ഓലെ കൈകണ്ട് വെച്ച കൊടുക്കണം അത്പടി അങ്ങനെ തന്നെ ഞാൻ പറിം പൈറ്റിൽ പാത്രത്തിലാക്കി വെച് ഇണ്ടാക്കി വെച്ചത് നിങ്ങക്ക് എടുത്ത് തിന്നാ വേചേന്ന് ചോദിച്ചത് എവി ടെ വണെങ്കിലും ഓടിപ്പോയി നിങ്ങക്ക് കളിക്കാനും സൈക്കിൾ ഓട്ടാനും വെയ്ക്കും ഇതൊന്നും ഇതടുത്ത് തിന്ന അങ്ങക്ക് വേക്കൂലച്ച ഒന്ന്മ്മ ത്തേരി പറിം
അതന്നെ എവിടിം കഥ അതാ പിന്നെ പിന്നെ വേറെ മക്കളെ പറഞ്ഞിട്ട് കാര്യം ഇല്ല
കാര്യ ഇല്ല ആഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ചെലവിന്റെ കാര്യം ഇപ്പ ഇവിടെ വരവില്ല
ആഹ് അത്ണ്ടാ കുട്ടിൾ ഇണ്ടായിറ്റ്ല്ലല്ലേ
ആഹ് കുട്ടികൾഡേ
ഓരോര് ഓരോ കുട്ടളായിക്കും ഉണ്ടാ ഒരു വീട്ടിലെ
ആഹ് ഒരു ആഹ് ഒരു കുട്ടി ഇപ്പോ ഒരു ഓരോരോ ഭാഗത്തേക്ക് നമ്മള ഓരോരുത്തരെ ഇഷ്ടത്തിന് രാവിലെ രാവിലെ താല്പര്യമുള്ളവർക്ക് രാവിലെ ആക്കാം ചെലെർക് ഇപ്പ നമ്മളെ വീടുകളിൽന്നെ പ്പ രണ്ട് മൂന്നും കുട്ടികൾക്ക് ഭക്ഷണം ഇണ്ടാക്കി കൊടുത്തയക്ക്നോര്ണ്ടാവേല്ലെ അപ്പൊ ചെലെർക്ക് ബുദ്ധിമുട്ടിക്കാരം ചിലോരിക്കത് എളുപ്പ ആവും സ്കൂള്ക്ക് കൊടുക്കണ ചെലോഴിക്ക് ഇപ്പം സ്കൂൾക്ക് ചോറ് കൊണ്ടപോകണ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പ ആ കുട്ടികൾക്കും ആ കൂട്ടത്തിൽ ആ ക്കാച്ചിട്ടാ പോവുല ചെലപ്പം പറയും അംഗ് രാവിലെ മതി ഉച്ചക്ക് മതി അങ്ങനെ ഓരോരോ നേരം ഓരോരുത്തരു സൗകര്യത്തിനനുസരിച്ചിട്ട് അങ്ങനൊയിരുന്നു
അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ കൊടുത്തോണ്ടിക്കണ്ടി വരും ഇവിടെ അങ്ങനെ മോനെ പഠി ക്ക്നൊടത്ത് അങ്ങനെണ് ഒരു ഒരു ദിവ വീട്ടില് രാവിലെ മൊത്തരു വീട്ടില് ഉച്ചയ്ക്ക് മൊത്തരു വീട്ടില് അങ്ങനെ അപ്പ ഓല് ചെലപ്പോ ഓല് ഇങ്ങനെ പറയും എന്നോട് ഓൽക്ക് വീട്ടിലൊക്കെ പോവാണ്ടാവുമ്പോ ഞാനിങ്ങനെ പൈസ കൊടുത്തേൽപ്പിച്ചാണ് ഭയങ്കര കണക്ഷനെ ഞങ്ങള്
അഹ്
എന്നിട്ട് ആ ത താത്തിയും ഞാനും ആയിട്ട് ഭയങ്കരം എന്നിട്ട് എല്ലാ കാര്യോ എന്നോട് പറയും എന്നോട് പറയും ഞാനിന്ന് എനിക്ക് വീട്ട് പോവാണ്ടായിട്ട് മോൻക്ക് പൈസ കൊടുത്താണ് എങ്ങനെയാണ്ക്കെ ഇങ്ങനെ പറയും ഇന്നോട് അഹ് ഇപ്പം ഇപ്പം മൊത്തം ഇതന്നായി കാൻറിങ്ങന്നായി ഇങ്ങനെ പഠിക്കാൻ പോയ എടുത്താണ്
ഉം അതാ നല്ലത് കുട്ടികൾക്കൊന്നും ഇങ്ങനെ നടക്കുമ്പോളെ ഒരു മടു പ്പാവുള്ളൂ നമ്മള് നമ്മുക്കും ബുദ്ധിമുട്ടാണ് അവിടെ തന്നെണ്ട ഇണ്ടെങ്കിൽ അതാ നല്ലത്
പക്ഷെ ഓൻ പറയണ കാൻന്റിങ്ങ് വേണ്ടല്ലേന്ന് യെന്നും ഒരേ ഭക്ഷ ണാണ് ഭക്ഷണത്തിന് മാറ്റം റ്റല്ലമ്മ ചേയ്ഞ്ചാക്കണില്ല വീടാവുമ്പോ ആഹ് വീട്ട് എന്നും ഒരേ പോലെ കൊടുക്കും ചെയ്യൂലേല്ലോ
ആഹ് ആഹ് നമ്മളെ മക്കൾന്നെ ഇപ്പം മടുപ്പല്ല അപ്പം നമ്മള് എന്നും ഓരോര ദിവസം ഓരോന്ന് മാറ്റി ഇണ്ടാ
മാറ്റി മാറ്റി ഇണ്ടാക്കും ആഹ് അഹ്ഓൻക്കേന് ഫുഡൊരു പ്രേമിയാണ് എന്തു വേറെ വേറെ തിന്നണം ന്നുള്ള ഒരു ഭയങ്കര ഇവിടെന്ന്ന്നി പ്പോ ഓൻ ഇവിടെ വന്നാലും അങ്ങനെ തന്നെയാണ് അത്ണ്ടാക്കി ഇത്ണ്ടാക്കി അവിടെ എന്തെങ്കിലും പറഞ്ഞ കൊടുക്കും ഇണ്ടാക്കാനും ഇൻട്രസ്റ്റ് ഓൻങ്ങനെ പറയുമ്പോ നമുക്ക്ണ്ട ഇണ്ടാ
ആഹ് ഒരാള് തിന്നണഅ ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരാൾ അങ്ങനെ പറഞ്ഞ നമക്ക് എന്തു ഇണ്ടാക്കി കൊടുക്കാൻ തോന്നും ഇവിടെ മു മൂത്താളും അങ്ങനെ തന്നെ ഓന്ക്ക് നല്ലത് വാണം എൻത് എന്തിനും കാ റി വാണം കറി ഇല്ലാതെ പറ്റൂല ഓന്ക്കും നല്ല ഇതാണ്
ഉം
അല്ലാതൊന്നും ഓന് അങ്ങനിം ഇങ്ങനെ സ്കൂളില് ഏഴില് ചെറിയ ആള് ഒന്നിലുവാ ഉം ഉം ഉം അങ്ങനെ കൊഴപ്പൊന്നുംല്ല ഉം ഇന്നാ ശരിന്നാട്ടോ
ആഹ് ആഹ്
ആഹ്